ഹലോ
ഹലോ സുഖല്ലെ ആ കേൾക്ണ്ട് കേൾക്ണ്ട് സുഖാണ് സുഖായിട്ട് പോണ്ട് ഞാന് നേർത്തെ വിളിച്ചപ്പോളൊന്നും കിട്ടിയില്ല ബിസിയെന്ന് തോന്ന്ണ്ട്
ആ ഞാനപ്പോ കുട്ടിയൊണ്ന്നു ചോറ്ന്നാ നിന്നു ചെറിയ മോന് മോന് വന്നപോത്തിന് ഓന്റത് മൂന്നര ആവുമ്പോത് വിടും
ആ ഓന് നെരത്തെ വിടൂല്ലെ ഞാന ഇത്ര ന്നപ്പോ മോളെ കൊണ്ടുവരാൻ പോയി അംഗനവാടിന്ന് ആ അതേ പിന്നെ ഇൻക്ക് വിളിച്ചപ്പൊന്നും കിട്ടാതായത് പിന്നെ അവരെ കുട്ടികളെ ചായൊടിയൊക്കെ കഴിഞ്ഞന്നിട്ട് വന്നോര്തൊക്കെ
അല്ല ഒരാള വന്ന്ട്ടുള്ളൂ ഓന് ഓന്റെ മാത്രം നേർത്ത വിടും മറ്റവരൊക്കെ വരുമ്പോത്തിന്
വന്നാലെങ്ങനെ ചായൊക്കെ കുടിക്കുവോ ചായിം കടിയൊക്കെ
ആ ഓന് വന്നാ ചായിം കടിം വേണം മോൾ മോളൊക്കെ വന്നാ ഒരു ചോറ് വെയ്ച്ചു ചോറ്ന്നോലൊക്കെ ബൻക്ക് ചായിം കടിം വാണം ഉം ഓന് ഞാന് ത് ചോക്ലേറ്റ് ഓഡ്സ്ണ്ട കൊട്ന്നണ്ട് അപ്പൊ അത് മതിയറ്
ഓട്സ്ലേ ലെ ചോക്ലേറ്റ് ഓട്സ് അത് നമ്മളെ സാധാ ഓട്സിന്റെ ടേസ്റ്റ്ന്നേണോ
വ്യത്യാസണ്ട് അയ്ല് മുന്തിരി അണ്ടി ത് ബദാം അങ്ങനെ പലപലേ സാധനങ്ങളുണ്ട് ന്നാ ചൂടാണ് ഉം
എന്ത മക്കള് മോൻ വന്ന് പൊറത്ത് കളിക്കാൻ പോവാ വന്നിട്ടുണ്ടെങ്കില് പിന്നെ
ഇല്ല വന്ന കഴിഞ്ഞാല് എന്താണ് ഓന് വെയിലല്ലേ ഇപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെല്ലേ ഉള്ളൂ അല്ല ഓന് നാലെര കഴിഞ്ഞ പിന്നെ ഓന് ഇബടെ റ്റു പറഞ്ഞയക്കലാണ് നാലെര കഴിഞ്ഞിട്ട് സി ബി എസ് സി ആയത് കൊണ്ടേ ഭയങ്കര ടഫ്ണല്ലേ
സി ബി എസ് സി
അതെ ആ ഓന് ഓന് നല് ഒര് നാലഞ്ച് വരെ ആവ് പഠിച്ചാല് പിന്നെ ഗവർ മെന്റിൽ ക്കാക്കാ കരുതീട്ടെ
തന്നെ അത് ഈ ഗവൺമെന്റിന്റെതും അതും തമ്മില് മാറ്റണ്ട് അയിന്റെ സിലബസൊക്കെ
നല്ല മാറ്റാണല്ലോ ഇബ്ടെപ്പോ ഒന്ന് പഠി ച്ച്ണത് ഞമ്മളെ അല്ല അഞ്ചിലൊക്കെ പഠിക്കൊള്ളു ഗവർമെന്റ്
തന്നെ
അഞ്ചിന്നല്ലെ ഹിന്ദി തൊടങ്ങ അതിപ്പോ ഒന്നിന്നേ തൊടങ്ങി ഹിന്ദി ഇപ്പോ ഓന്ക്ക് ഒന്നിന്നെ ഹിന്ദി തുടങ്ങിയാ അഷരങ്ങളൊക്കെ പഠിക്കാൻ തൊടങ്ങി വാക്കുകൾ എഴുതാൻ പഠിക്കല് തൊടങ്ങി
ഹിന്ദിയൊക്കെ
ഹിന്ദിയൊക്കെ
ഉം ഈ സി ബി എസ് സി ഇനിക്ക്റിയില്ലട്ടൊ ഞാന് ഇനി ആൾക്കാര് കേട്ട ന്താ വിചാരിച്ചെന്നാവോ ഈ സി ബിഎസ് സി ഗവൺമെന്റ് അതൊ പ്രൈവറ്റോ
സി ബി എസ് ഇ പ്രൈവററ്റേ
പ്രൈവറ്റ് ആണ്ലെ അങ്ങനെക്ക കൊറേ കുട്ടികൾ സി ബിഎസ് സി ആണ് സി ബി എസ് സി ആണ് പറഞ്കേൾക്കാം ഷേ ഞമ്മക്ക് അതിന്റെ ഉള്ളിലുള്ള എന്താന്നുള്ളതൊന്നും അറിയൂല
ആ അത് നാല് വരെ അഞ്ച് വരെക്കെ പഠിച്ച് കിട്ടിയാല് ഇംഗ്ലീഷ് ഒരു വിധം ഇതാവും ആ അറിയും എന്നിട്ട് പിന്നെ ഞമ്മള് ഗവൺമെന്റ് കേരള സിലബസ്സ്ക്ക് വിട്ടാലും കൊഴപ്പല്ല
ഇല്ല അപ്പൊ അതില് ഫു ഫുള്ള് ഇംഗ്ലീഷ് ആവും
ആ ഫുള്ള് എല്ലാ വിഷയം മലയാളം മാത്രം മലയാളത്തില് ബാക്കിയൊക്കെ ഇംഗ്ലീഷില് എല്ലാ വിഷയോം ജി കേം ഇ വി എസും ഒക്കെ ഇംഗ്ലീഷില് അടച്ചഒര് അരുല് ഉം
മക്കൾക്ക് ചോറ്റകപ്പന്ന് എന്താഇപ്പ കൂട്ടാന്
ഉം ബീറ്റ് റൂട്ട് ഉപ്പേരി വെച്ചിക്ക്‌ണ് പിന്നെ എന്താണ് ബീഫ് രേസണ്ട് മിൻ വെച്ചത് പിന്നെ ഒര് സോയാബി കൊണ്ടോവാൻ വാണ്ടിട്ട് പൊരിച്ചത്ണ്ട്
എ
ന്ന മറിച്ച്ക്ക്ണ് ‌
ആഹ് മത്തനെല സോയാബിൻ ഇന്നി ഇനിക്കുണ്ടായിര്
ആഹ് പിന്നെ ബീറ്റ് റൂട്ട് ഉപ്പേരിയൊ ഓ ഉം ചമ്മന്തി അരച്ചിക്ക്‌ണ് രാവിലെ ഓക്ക് സ്കൂൾക്ക്‌ കൊണ്ടോവാന് റഞ് അതൊക്കെ ഉണ്ട് അത് കൂട്ടി ചോറ്ന്നോളും
ആ വന്നുകാണ്ടുള്ള കൂട്ടാനെക്കെ കൊടുക്കും മീനിപ്പ എവിടെം ഇല്ല മീന്റെതൊന്നും ഇ പറയായി നല്ലത് മീൻ ഒക്കെ തിന്നാ പൂതി ആയിക്ക്ണ്ന്ന്റിയാം
ആ രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഒരു കണ കൊടുന്നീന്ട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന്
അത് കൊറെ കാലം തിന്നാതെ തിന്നല്ലേ അതുകൊണ്ട അങ്ങനെ ആകുമ്പോ നമ്മുക്ക് നല്ല ടേസ്റ്റ് തോന്നുള്ള എന്നും തിന്നുമ്പോ നമ്മള് ഇങ്ങനെ ഒരു ടേസ്റ്റ് തോന്നൂല്ല ന വല്ലപ്പോഴും കിട്ടാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിത്തോന്ന അപ്പൊ ഏത് ചീഞ്ഞതും പറ്റും
ഒരുറസുല്ല പയഗിയമീന്
ആ അധോരു രസമീന്റെ ടേസ്റ്റ് തന്നെ കിട്ടണ്ടാവൂല ഇല്ലേ
ആ മീന്റെ ടേസ്റ്റ് തന്നെയ കിട്ടണില്ല
അങ്ങത്തെ മീൻ ഇഷ്ടം പോലെണ്ട് ഞങ്ങള ഈ ഏരിയയിലൊക്കെ അങ്ങനത്തെ മീനാ അധികം കിട്ട ന്ന് ഞാൻ എന്റെ മോ ആ മാപ്പളനെ ചീത്ത പറച്ചിൽ നിങ്ങൾ ദിനും വേദം മീൻ കൊണ്ടാതിരിക്കന്ന്പറിമം കാരണം നഞമ്മക്ക് മീൻ കണ്ടാറിയുമല്ലോ അതിന്റെ കളർമാറ്റൊക്കെ കണ്ടാ അറിയല്ലോ ഇത് ഇത് അങ്ങ് കൊണ്ടുവരുമ്പോ അതൊന്നും നോക്കൂല്ല അ മ്മക്കറിയാം ക്ക് എളുപ്പം അറിയും മീൻ നല്ലതും ചീത്തതും ഈ മോയന്തിന് അത് പോയ അറിയില്ല എന്നട്ട് അത് ചി ചീഞ്ഞ മീനൊക്കെ റ്റ് അങ്ങനെ വരും പൈസയും കൊടുത്തതണ്ട്
ആ നമ്മള് പൈസ കോടുത്ത് വാങ്ങണല്ലേ അധ് ഞാൻ എന്ത് സാധനം വാങ്ങണമെങ്കിലും പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങണത് ഇച്ച് പറ്റിയെങ്കിൽ തന്നെ ഉള്ളൂ വാങ്ങാം
അ അതന്നെയാണ് ഇത് ഞാന് മീന് പറയുമ്പോ അ മീൻ മീനആയാ മതിയല്ലഅപ്പേ ഏത് ചീനാഥയാലും മണ്ടില്ല മീനൊറ്റണ്ട് വരും
ഇവിടത്തെ ആളെ കൊണ്ടും സാധനം കൊണ്ടറിച്ചാൻ പറ്റുല്ല മാ അങ്ങ ആയാലും എന്തായാലും ഒും നോക്കൂല അണ്ട് വാങ്ങൂ ആൻഡ് കൊണ്ടുറും ഞാൻ കൊറെ പറയും ചെയ്യും അല്ലേ അവനാ പൈസ കൊടുത്താണ്ട് വാങ്ങുമ്പോ സാധനങ്ങൾ നോക്കി വാങ്ങ
അതെന്നെ അത് നമ്മക്കന്നെല്ലേ നഷ്ടം ചീഞ്ഞതും പൈസ കൊടുത്ത് വാങ്ങി തിന്നാനും പറ്റൂല അവ
ാല എന്തായാലും അവനാനിപ്പ അങ്ങനെയല്ലേ ഇപ്പൊ ഒക്കെ നോക്കി എടുക്കാള്ളത്ണ്ടല്ലോ ഇപ്പൊ സൂപ്പർ മാർക്കറ്റളൊക്കെ ഇ എന്താ ഇപ്പോ എല്ലാരും പോയി കറി വാങ്ങണത് ഒക്കെ സാധനം നല്ലണം നോക്കി തെരഞ്ഞെടുക്കാ ആന്നെ
തെരന്നെടുത്ത പോരഇപ്പ എല്ലോട്ത്തും സൂപ്പർ മാർക്കറ്റ് അല്ലെ ഞങ്ങ അങ്ങന അധികം സൂപ്പർ മാർക്കറ്റിൽന്ന്ന്നെ വാങ്ങൽ ഇവിടെ കടാള ണ്ട് പക്ഷേ ഒന്നായിട്ടാണ് പോയി വാങ്ങുമ്പോ
ആഅതന്നെ
അതവുമ്പോ പിന്നെ എല്ലേതും ഒറ്റടിക്കാണ്ട് കഴിഞ്ഞ് കാണുമ്പോത്തെ ഒന്നോ ചിലത് മറന്ന് മറന്നോ പോ എന്ധെലും കാണുമ്പോ ഇങ്ങോട്ട് ഓർമ്മ വരുംല്ലേ ഏതോരും കനുമ്പോ ഓർമ്മ വരും ഓരോ നായിട്ട്
ഹലോ കേൾക്കണില്ലേ ഞാൻപ്പോ ഈ പറഞ്ഞതൊന്നു ആരോടപ്പ ഈ പറയത് ഹലോ
വേറെന്തൊക്കെ
അ കേൾക്കാതെ പോയി അതാപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്നെ ആ വേറെ എന്തൊക്കെയ മക്കളെ സുഖമായിട്ട് പോകണ്ട് എന്റെ മോന എന്താ എന്റെ മോന എന്താ റ്റ് പറയതാഴെ സ്റ്റെപ്പുമ്പണ്ട് നേരന്ന് മലന്ന് കെടുക്കുന്നു സിറ്റൗട്ടിൽ ഫോണും കണ്ട് അങ്ങനെ കെടുക്കാണ്
എന്തോരു ചൂടാ അല്ലേ ഇന്ന്
അള്ളഹ ചൂടൊന്നും പറയണ്ട ഭയങ്കര ചൂട് വെയിൽ അമ്മാതിരി ചൂട് ഞാന് നേരത്തെ മഴ മൂടി ന്ന് പറഞ്ഞ് കണ്ട് മണ്ടി ഇവട്ന്ന് ഓക്ക് വാർപ്പിന്റെ നേരുൽ മോ ത്തം വലിച്ച് ഇട്ടുകാണ്ട് തായത്ത്ക്ക്ട്ട് അപ്പോത്തിനെന്താട്ടി നല്ല ഇതായതല്ലേ പിന്നെ അടെ അഞ്ചിൻറ്റ് കഴഞ്ഞപ്പോത്തിന് അതൊക്കെ ഒട്ക്കെ പോയത് കണ്ടീല്ല അതെ പിന്നെ ആ തൊക്കെ ഇട്ത്ത് വച്ച് വന്ന്കാണ്ട് താത്ത എത്തിയേപ്പോത്തിനും മോന് ഇൻക്ക് വേറെ പണി തന്ന്ക്ണ് മോന് ബെഡ് ഷീ റ്റ്ല് ഓക്കാൻച്ച് ചർദ്ദിച്ച് അപ്പൊ അതൊക്കെ നന്നാക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കെനി ഓന്റെ പ്പം ഞാൻ കെടുന്നാ പിന്നെ കൊഴപ്പല്ല ഓൻ ക്ക് ഒറക്കണ്ട് ഞാൻ കടക്ക്ണ് ഇരുപത്തിനാല് മണിക്കൂറു ഇപ്പം ഇൻക്ക് കടക്കല് നടക്കൂ ലല്ലോ ഇപ്പൊ അവിടെ കെടന്ന് ഒറങ്ങണ ഓൻ എന്തിനാ ഉം ഇന്നട്ട് കുട്ടി എപ്പളാ ഒറങ്ങിയത് ഒറങ്ങിയോ വീണ്ടും ഒറങ്ങിയോ
ആഹ് കുട്ടി ഒർങ്ങ്ണില്ല കുട്ടി ഒൺന്ന് കെടക്കേനു
ആണോ ഒണ്ന്ന് കടന്നാല് കളിക്കോ കളിയൊന്നും തുടങ്ങനായിട്ടി
ഇല്ലല്ല ഒണന്ന് ഒൺത്തലാണ്. ഒ ന്നും അങ്ങനെ ഓ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പേ ഒണത്തികാണ്ട് ആ പാലടുക്കലാണ് ഇപ്പ അങ്ങനെ ഉറങ്ങന്നെ കാരല്ല ഈ സമയത്ത്
അതാണ് ആവശ്യം നേരത്തെ ഓല് ഒറങ്ങൂല ആവശ്യം നേരത്തെ ഓല് ഒറങ്ങൂലന്ന് പറയാ കൊറച്ചാണ്ട് കഴിഞ്ഞാലേ ഓൽ ക്കൊര് ഒറക്കും ഉണ്ടാവൂല
ആ ഈ സമയം പറഞ്ഞ ഞമ്മള് ഒണത്തികാണ്ട് ഹ് ഇണ്ടാവണ്ട്യ സമയല്ലേ കൊറച്ച് കഴിഞ്ഞാലല്ലേ ഞ്ഞ്
അതന്നാ പറഞ്ഞ് ആ കളിയാണ്ട് തുടങ്ങിട്ട് ണ്ടെങ്കി പിന്നെ ഓൽക്ക് ഒരൊറക്കുണ്ടാവുല്ല സൗണ്ട് എന്തെങ്കിലും കേൾക്കാൻ കാത്തിരിക്കാവും
ഏ
കളി തുടങ്ങീട്ട്ണ്ടെങ്കി പിന്നെ ഒർക്കൊന്നും ഉണ്ടാവൂലാന്ന് പറയാ
ആ അതന്നെ
എന്തെങ്കിലും സൗണ്ട് കേട്ടാ നീച്ച് മണ്ടും ഓല്
ഏ
മ ചെറുതെ കുട്ടി സൗണ്ട് കേട്ടിട്ട് ണ്ടെങ്കിലേ ഇപ്പത്തെ ഒർക്ക് കാര്യക്കണ്ടന്നറിയ് ഇപ്പളന്നെ ഓലാ ഒർ ക്ക് ഇണ്ടാവുള്ളു പിന്നെ ഓലൊർക്ക് എളുപ്പം കഴിഞ്ഞോവും
ഉം
പിന്നെ എന്നിട്ട് വേറെ എന്തൊക്കെ ചായക്കെ ആക്കി കാണൂലേ മോൻ വന്ന
ആ ഓന് ഓന് ചായ കട്ടൻ ചായ വല്ലാത കുടിച്ചൂലയ്ന്
കട്ടൻ ചായ കുടിച്ചൂല പാൽച്ചായ ആവൂലെ ഏ കേൾക്ണില്ലാ
ആ കേൾക്ക്‌ണ്ടേ
ഏ ഞാന് ഇങ്ങനെ എന്തേന്ന് ഏന്ന് ചോയി ച്ചപ്പന്താ കേൾക്ക്‌ണില്ല തോന്നി ഏ ഞമ്മൾ പിന്നെ അധികം കു ട്ടിളിപ്പൊ ഓരോരുത്തര് നാലേ മുക്കാലൊക്കെ ആവും നടന്നാണ് വര് പോവുമ്പം ബസ്സിനാവും വരുമ്പ നടന്നിട്ട ക്കാണ്ർഞ്ഞ്ക്കാണ്ട് നടക്കും പോവ്മ്പളെ പോവ്മ്പ നേരം വെകുന്നർഞ്ഞ്കാണ്ട് ബസ്സിന് പിന്നെ വരുമ്പം ഓലെ ഇതിലങ്ങനെ നടന്ന് വരും ഓല് നാലെ മു കൊറച്ച് ഒരു അ രമണിക്കൂർത്ത നടത്തണ്ടാവും നടക്കാണെങ്കില് അരമണിക്കൂർ ലാറെക്കെ ഉണ്ടാവും ഓൽക്ക് കുട്ടിയെൾക്ക് അങ്ങനെ നടന്നാൽ മതില്ലെ പെൺകുട്ടിയെൾക്കാണ് പിന്നിം അ ആ കുട്ടിളാണ് പെൺ കുട്ടിയെൾക്കാണ് പിന്നിം കോ ഒറ്റക്ക് നടക്കാന് ചടപ്പ് ഉം അങ്ങനെ ക്കെ പോവ്ണ്ട് ഇഞ്ഞ് വരുമ്പോത്തിന് ചായിം ചായനെ ഞാൻ കാച്ചൊള്ളു ഇപ്പൊ കടിയാണ് ഉണ്ട ഉണ്ടാക്കാൻ മടിയാ എനിക്ക് ഞാൻ നൂഡിൽസാ അങ്ങനത്തെ അങ്ങനത്തക്കെ ചോറോല് ച്ചൽ എങ്ങനെ ഇറച്ചിയോ അല്ലെങ്കിൽ ഇറച്ചിയോ കോഴിയോ അങ്ങനെ എന്തെങ്കിലും മാത്രം ചോറുന്നുള്ളൂ അല്ലെങ്കി ചോറുന്നൂല. മീന് ഒന്നുണ്ടെങ്കിൽ ഓര് ചോറിനോട് ചോറ് വേ ണ്ടായിന് ബിരിയാണിയും നെയ്യ്ച്ചോറൊക്കെ ആണെങ്കിൽ അങ്ങനേം തിന്നും അല്ലാതെ അവൻ ചോറുണ്ണൂല്ല അപ്പോത്തേക്കിനും കടി തന്നെ വേണം
ഏഹ്
ഉം ഞാൻ ഉണ്ടാക്കണ പ്രത്യേകിച്ച് നിക്ക് ഇഷ്ടമുള്ള എളുപ്പമുള്ളതൊക്കെ നോക്കി ഞാൻ ഉണ്ടാക്കാ അതൊന്നും ഓക്ക് ചിലപ്പം പറ്റോ ഒന്നൂല്ല ഒരാൾ
നമ്മളും കുട്ടിയാ അല്ലെ ഞാൻ കുട്ടിയ ഞമ്മളും കുട്ടികളായിനന്ന് ഇനിക്ക് ചായ കടിയാ ഉം
ചായ സത്യം പറഞ്ഞാല് ചായാന്നറഞ്ഞ സാധനം ഞാൻ കുടിച്ചലേ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടില് വന്നേൻ്റെശേഷാണ് ഞാൻ ചായൊടി തൊടങ്ങിക്കണത്
ഏഹ്
ഇൻക്ക് താല്പര്യം ഇണ്ടായിരുന്നില്ല അന്ന് എങ്ങനത്തെ ചായ നല്ല ചായയാണെങ്കിലും ഇന്നെ ഉമ്മ ഇങ്ങനെ പറയും ഇന്നിട്ട്. ക്ക് വാണ്ടാഞ്ഞിട്ടാണ് കുടിക്കൂല പിന്നെമ്മടെ നനസിന്റെ മൂത്തെ ചെറീജി താനെ കുടിച്ചോളും ചായ. അത് സത്യാവോം ചെയ്ത്, ഒരു ആറു മാസത്തിൻ്റുള്ളില് പിന്നെ ഞാൻ പേന്തല് തൊടങ്ങി. ഓലാടെ വന്നീൻ്റെ ശേഷം
ഇന്റെ വലിയ മോള് പാലാർന്ന ചായൊന്നും കുടിക്കൂല കട്ടൻ ചായ മാത്രം.
പാലും കുടിക്കൂലേ?
ഉം പാലന്നെ
തെന്നെ
ഉം ഓരോരുത്തർക്ക് ഓരോര
ഏഹ് ചെറുതാവുമ്പളെ അങ്ങനെത്തന്നെ?
ഉം പാലിന്റെ ഇത് പറ്റൂലോ
സ്മെല്യിക്കാരല്ലേ ആ ചെയ്ത് അത് ഇപ്പൊ പാൽച്ചായ ആണെങ്കില് അപ് ഇപ്പ നല്ല ചൂടോടുക്കനെ രസാ കൊറച്ചയിഞ്ഞാ വേറൊരു മണം വെരുവല്ലോ?
ഉം അങ്ങനെ
പിന്നെ അതിന്റെ ഒരു നാലഞ്ച് മണിക്കൂറായത്തേരെ അതിന്റെ ഒരു ചോയ് മാറും.
ഉം
അങ്ങനൊക്കെ ആയിട്ടായി ചെലോർക്ക് ഓരോരുത്തർക്കും ഓരോ ഇത്.
ഇന്നായിക്കോട്ടെന്നാ
ഏഹ് ഇന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ
ഉം ഉം
ഉം